ആ കേക്കുന്നുണ്ടോ ഉമ് ഉമ് സുഖം ചായ കുടിച്ചിട്ടില്ല
ഏഹ്
കൊച്ചിനു കൊടുത്തു ഇനിപ്പൊ ഞാൻ കുളിക്കാനുള്ള പരുപാടി നോക്കാരുന്നു വന്നു വന്നു
ഏഹ് ആഹ് ആഹ്
പെണ്ണ് യു കെ ജിയിലാണ് അവളിന്ന് പോയിട്ടില്ല അവൾക്ക് വയ്യ അവളെ വിട്ടില്ല പിന്നെ ചെറുക്കനേ ഉള്ളൂ അംഗൻവാടി പോയിട്ട് വന്നു
ആഹ് ആഹ് ഇവിടെ മക്കള് രണ്ടാളും വന്നു ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇരിക്ക ഉം ഉം
ഇപ്പം ചായകെ കുടിച്ച് ഇപ്പം അവന് വെശക്കാണ് ചോറും മൊട്ടം വേണംന്നും പർഞ്ഞോണ്ടിരിക്കാ
ആഹ് ആഹ് ആഹ്
അവല് നൻച്ചതും ഇതൊക്ക കഴിക്കൊക്കെ ചെയ്തു അത് ചോയ്ക്കുമ്പോ കൊട്ത്തോളണം.
ആഹ് അത് ശരിയണ് ഇവട്യൊക്കെ ഇങ്ങൻ തന്നെ
ഉം ഉം
ഉം കപ്പ പുഴുങ്ങിതും ചായേണ്.
ആഹ്
ഹസ്ബന്റ് നാട്ടില
ഓഹ് അവിടെയൊണ്ട് പണിക്ക് പോയേക്കുന്നു വന്നിട്ടില്ല ഒക്കെ ആവും വരുമ്പോ.
ആഹ് ഇവിടെ ക്കാക്കാ മൂന്നര മുന്നേകാല് ഒക്കെ ആമ്പോത്തെ എത്തു
ഏഹ് ആഹ് ആഹ്
ആഹ് എന്താ ഹസ്ബൻ്റിനെന്താ പര്പാടി ആന് ഇക്കാക്കവടെ സെൻട്രങ്ങിന്റെ പണി കോൺക്രീറ്റൊക്കെ വീടിന്റെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അത് ചേട്ട പെയിന്ണ്ടിങ്ങ
ആഹ് ആഹ്
ഉം
വീട്ടില് ആരെക്കെള്ള ത്
ഇവിടെ ഹസ്ബന്ഡ് ഹസ്ബന്റിന്റെ അച്ഛനും അമ്മ പിന്നെ അനിയൻ അനിയത്തി അനിയത്തി ഡൽ ഈലാണ് അനിയൻ കൊല്ലത്ത് അവടെ ജോലി ചെയ്യുന്നു.
ആഹ് ആഹ്ആഹ്
ഇപ്പം ഞാനും ഹസ്ബൻ്റും പിള്ളേരും മാത്രേ ഉള്ളൂ ഇവിടെ
ഏഹ് ആഹ് ഇവടെ ഉപ്പിം ഇമ്മി ആഹ് ഹസ്ബൻഡും ഞാനും മക്കളും
ഉം
പിന്നെ നാത്തൂമാരിണ്ട് ഒലെ കല്യാണം കഴിഞ്ഞു ഏഹ് വല്ലിയ നാത്തൂന് രണ്ട് പേരക്കുട്ട്യാളിണ്ട്
ഉം ഉം
ഉം അടെ മഴണ്ടോ നാട്ട്ല്?
ആഹ് മഴണ്ട്
ആഹ് ഇന്ന് ഇവിടെ മഴല്ല
ആഹ് ഇന്ന് ഇവിടെ മുമ്മുരു മൂന്ന് മണി കയ്ഞ്ഞപ്പോ ഇവടെ പെരും മഴേര്ന്നു.
ഏഹ് ഇവടെ പിന്ന് ഇന്നും മഴ അങ്ങനാണ് പെയ്തിട്ടില്ല ആഹ് ആഹ് ഇവടെ ഒരു നാല് മണി ആയ്പ്പോ നല്ല മഴ ഇങ്ങനെ മൂടി വന്നിരുന്നു നാകെ ഇരുഡു കൂടി വന്ന് പിന്നെ കൊയ്പ്പല്ല പിന്നെ നന്നായിട്ട്
ഭക്ഷണൊക്കെ ആയോ വൈകിട്ടത്തേക്ക്?
ആഹ് അതൊക്കെ ആയി അത് ഉച്ചക്ക് ഇന്ന് വെച്ചണ്ട് അപ്പ പിന്നെ
ഉം കഞ്ഞി ചൂടാക്കി കഴിച്ചു ഇല്ല ഇല്ല ഇല്ല ഇഞ്ഞ് മക്കളെ പഠിപ്പും കാര്യങ്ങളായിട്ട് ഇഞ്ഞത് നോക്കാ.
ആഹ് ഉം ഇവിടെ അതെ രാവിലെ വച്ച ചോറും ഒക്കെ ഉണ്ട് ആഹ് രണ്ടുപേരും
ആഹ് ഹാ ഹാ ഇങ്ങള് ഉണ്ടാക്കി വെകേകുല്ലേ രാത്രി കേക്കുള്ള
അ ഇത് ഞങ്ങളി പ്പോ തന്നെയതോണ്ട് രാവിലെ വെച്ച ചോറ് എന്തായാലും ണ്ടാവും വൈ ത്തേക്കും കൊറച്ചും ഇപ്പം കാലാവസ്ഥ ഇങ്ങനെ ആയത് കൊണ്ട് ഞ്ഞ് പ്പൊന്നും ആവൊ മൂലം വെയിലാണെങ്കി ചൽപ്പം അഴുക്കാവും
ആഹ് അത്വടിയ കന്തന
ഉം റേഷ്നരി ആയത കൊണ്ട് പെട്ടെന്ന് കഴിയ ചോറ് കൊണ്ടുപോും വേ ടെ പുള്ളി ക്കാരന് അപ്പോ ചോറും ആക്കണ്ണം മ് ചോ ണ്ടാക്കണ്ണം അയ്ന്ള്ള കൂട്ടാന്‌ വേറെ വേണം മീന്ണ്ടങ്കി അത് മതി ഇത് പ്പം മീനും ല്ലാറ്ഞപ്പം വമ്പേറും വേവിച്ച് കൊടുത്തു പിന്നെ മുട്ടയും പൊരിച്ച് കൊടുത്തു
ആഹ് ആഹ് ഇവിടെ പിന്നെ ചോറൊന്നും കൊണ്ടുപോലില്ല
ആഹ് ആഹ്
ഉം ഉം ഉം
ഉ
ഇവിടെ പിന്നെ വീടുകളിലല്ലേ പണി അപ്പൊ പിന്നെ അവിടുന്ന് വലരു ഫുഡ് ഉണ്ടാവും
കിട്ടും ആ ശ ഉം
പ്പോ ആറ് മണിയെക്കെ ആവൂലേ ഹസ്ബന്റ് വരാന്
ആഹ് ആറ് മണി ആറര ചെലപ്പ ഏഴ് മണിയൊക്കെ ആവും
ആഹ് അത് കഴിഞ്ഞിട്ട് വരണല്ലോല്ലേ
ഉം പണി കഴിഞ്ഞ് അഞ്ച് മണിക്ക് കഴിയല്ലേ
ആഹ് ആഹ് ആഹ്
ഉം
നവർത്ത
ചെൽപ്പം തീർക്കാള്ള പണിയാണേ തീർത്തിട്ടേ വരുള്ളൂ ഇല്ലല്ല നമ്മടെ വീട്ട്ത്തെ മക്കളെ നോക്കിരിക്കും
ആ ഹ് ആഹ്
ആഗ്രഹംണ്ടോ ഇനി കൊച്ചൊന്ന് പോട്ടെ അഹ് സ്കൂളിൽ പോയാല നടക്കുള്ളൂ ഉം ന്നാ കെട്ടിയോന്മാരുടെ സപ്പോട്ടു മാണല്ലോ
ആഹ് അഹ് ശരിയാണ് അതില്ലാനാ പിന്നെ അത് ഇവിടെ ഇക്കാക്ക് താല്പര്യമില്ല അങ്ങനെ പോണ ഉം ഉം ഉം ആഹ്
ആഹ് എന്നോടും പറയും ഞാൻ പോയിട്ടുള്ളാ മതി നീ പോണ്ട
ആഹ് അതന്നെയങ്ങനെ വെക്കങ്ങനന്നെ
ഉം എന്നാ അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ നമ്മൾ വിചാരിക്ക നമ്മള കൊപോയിരുന്നെങ്കിൽ നമുക്കുള്ള വകയായാന് അവരുടെ കാല പിടിക്കേണ്ടല്ലോ
ആഹ് ശരിയാണ്
ഉം പിള്ളേരൊക്കെ എന്ത് പറയ്ണ് വഴക്കാണോ
ഉ
പിള്ളേരൊക്കെ വഴക്കാണോന്നോ ഹലോ പിള്ളേരൊക്കെ വഴക്കാണോന്ന്
അഹൂ വാ അതിന് കൊറവൊന്നു ല്ല
ഉം
എന്തെങ്കി ഒന്ന് വലിയ ള് തൊട്ടാല് അത് ചെറിയാക്ക് വേണം
ആഹ് ഉം ഉം ഉം അത്ട്‌ത്ത് ക്കളി പും
വല്ല്യാള്ട്ത്ത്ക്ക്ണ എല്ലാം ചെറിയാക്കും വേണം
അതെ അതെല്ലായിടത്തും അങ്ങനത്തന്നെ ഇവിടെ അങ്ങനതന്നെ
ആഹ്
ഇവിടിട്ടിരുന്നേ പൊ അങ്ങട്ട് പോ പിന്നെ എവിടെലെക്കെ പോ പോവാറുണ്ടോ പൊറത്തേക്കെവിടേലും ആഹാ അവളന് പെണ്ണൊറങ്ങി മൂത്തോളും ഒറങ്ങി ഇനി ചെർക്കനൊള്ളു
ആഹ് ഇപ്പൊ ഒർങ്ങിയാല് രാത്രി ഒറങ്ങോ
ഇല്ലേ അവള് ഇനിയിപ്പോ ഒരു ഏഴര പ്പൊ ഒര് കൊറച്ച് മുന്നെ എണീറ്റാ പിന്നെ പത്ത് പതിനൊന്ന് മണിയെ ക്കെ ആകണം കെടന്നൊറങ്ങണങ്കി
ആഹ് ഹഹാ
പകല് ഒറങ്ങിയിട്ടില്ല ഇപ്പൊ കുളിയെല്ലാം കഴിഞ്ഞങ്ങനെ ഇരുന്ന് ഇപ്പരാളോ കളിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോ ഒറങ്ങിപ്പോയി
ആഹ് ആഹ് ഹ പിന്നെ സുഖം തന്നെ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ്
ആഹ്
ഉം അവിടെ പൊയ അങ്ങനത്തൊക്കെ ഇണ്ടോ ആഹ് അതൊരു പനിയാണെന്നോ ആഹ് ആഹ് വയല് അങ്ങനെ എന്തെങ്കിലുംഇല്ലേ
ഇല്ലല്ലോ ഒന്നുല്ല
ഏ ഒന്നുല്ലേ നമ്മളവിടെ അടുത്ത് വയലും ഉം ഉം
നിങ്ങളവിടെ വയല എന്റെ വീടിനവിടെയാണെങ്കില് വയലും ഇതൊക്കെണ്ട്
ആഹ് ആഹ് ഇവിടെ മഴ കൂടുതലായല് തോട് ഇന്ന് വെള്ളങ്ങട്ട് വയലിലേക്ക് കെടക്കും
ഉം ഉം ഉം ഇവിടെ ഇണ്ട് ഇച്ചിരി അപ്പർത്ത് പൊയോലൊക്കെ പൊയൊക്കെ കാണാം ആഹ് വെള്ളം നറഞ്ഞ് പൊന്തൊക്കെ ചെയ്യും
ആഹ് ആഹ് ആഹ് ഇവിടെ നമ്മളെ അടുത്തന്നെണ്ട് ഇവിടെ കൊറച്ച് നടക്കാള്ളെ ദൂരോള്ളു
ആഹ് ആഹ്
ഉം ഉം ഉം
ഇവിടെ നിക്ക്
ചെറിയ ആള് പ്പോ ഒറങ്ങോ
ഇല്ല അവന് അംഗൻവാടിന്ന് ഒറങ്ങിയോണ്ട് ഇപ്പൊന്നും ഒറങ്ങൂല
ആഹ് ആഹ് അംഗൻവാടിന്ന് ഒറ
ഉം
ഉം ഉം
ഓർക്കാൻ കൊറച്ചു കൂടെ കഴിഞ്ഞാ എൽപ്പേ ഒറങ്ങു അവന് ഒറങ്ങും പനി
ആഹ് അവനെ നോക്കണ്ടാ
പിന്ന
ഏഴര എട്ടുമണിയൊക്കാകുമ്പതേന് ഇവിടെയും ഒറങ്ങും
അപ്പൊ പട് ത്തൊക്കെ കഴിഞ്ഞ
ഏഹ്
പടനെക്ക അപ്പത്തേക്കു കഴിയണം
ആ കൊറേ ഐൻ്റെടേൽ അങ്ങനെ ഉറങ്ങും അയിന്റെടൽ ഉറക്കങ്ങനെ വരും ഹലോ അങ്ങനെ തട്ടിയോ മുട്ടിയോ അങ്ങനെയതാവും
ആഹ്
ഉം
ഉം അല്ല
പിന്നെന്തൊക്കെയാ
പിന്നെന്താ ഞക്കെ പോന്നു കൂട്ടാനൊക്കെ എന്തണ്ട് എന്തുണ്ടാക്കി
ഇന്ന് നിങ്ങ അവിടെ എന്താ പറയാ അറില്ല കർമൂസണ്ടല്ലോ
ആഹ് ആഹ് എവിടെ ആഹ് ആഹ് ഇവിടെ ഓമയ്ക്കാന്ന് പറയുനെ
ആഹ് ആഹ്
ആസുനിന്റെ വീട്ടില് എ ആ എന്റെ വീട്ടില് പപ്പായ കർമ്മൂസാങ്ങനൊക്കെ പറയും ഹസ്ബൻഡന്റെ അമ്മ ഭാഗത്തൊക്കെ ഓമയ്ക്കാന്ന് പറയും ഉ ഓമ